ഓ ആഹ കേക്കുന്നില്ലേ
വെള്ളത്തിലാണോ
വീട്ടിലാണ് അതെന്ത് ഫാനിന്റെ സൗണ്ട് കൊണ്ടാണോ
ഓരോച്ച
ആഹ അത് ഫാന് ഇട്ടിട്ടാ ണ്ടായിരുന്നു അതൊണ്ടായിരിക്കും.
ഉം എനിക്കറില്ല കൂടെ നമ്മളിങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കും അടിക്കൊക്കെ ചെയ്യൂലേ കൂ കൂം ന്നൊക്കെ പറഞ്ഞ്
ആ സൗണ്ട് ഉണ്ടോ
ആഹ എന്തൊക്കോ സൗണ്ടുകള് അറിയത്തില്ല അത് സാരമില്ല എന്തായാലും നിങ്ങള് കൊറച്ച് ഉറക്കേ സംസാരിച്ചോളൂ വീട്ടിലുള്ളവരൊക്കെ ഞെട്ടട്ടെ ആ വീടു പണി എന്തായി ടൈൽസൊക്കെ വന്നോ
ആ ടൈൽസ് വന്നിട്ടുണ്ട് പണിക്കാര് ഇന്നലെ വരും ന്ന് പറഞ്ഞു അവര് വന്നില്ല ഇന്ന് വരും ന്ന് പറഞ്ഞു വന്നില്ല നെക്സ്റ്റ് ബുധനാഴ്ച വരും ന്ന് പറഞ്ഞിന്നു. പിന്നെ വിളിച്ചു പറഞ്ഞു വ്യാഴാഴ്ച ആയിരിക്കോന്ന് എന്റെ ഒരു അഭിപ്രായത്തി അത് അങ്ങനെ നീളും
ആ അതെല്ലേ ആഹ ഏ ബംഗാളികളാണോ അതോ?
അല്ല മല മലയാളി- സ്തന്നെയാണ്-
ആ അത് ശരി എന്താ ച്ചാലെ എന്താണ് ഇങ്ങനെ- തപ്പി തടയണത് ഭയങ്കര- സൗണ്ട് ഉണ്ട്- അലമാറൊക്കെ തൊറക്കണ് ണ്ട്ല്ലേ ഉം ഉ ഉം മനസ്സിലായിക്കണ്- പിന്നെ എന്താ നടക്കാണ്ലേ റേഞ്ചിള്ളോട്ത്തിരുന്നോ ഇനി കഴ ക്കോള് കട്ടാവേ പിന്നെ എന്താ ആഹ് എന്താ പറയാ ആ ഇവിടെ എന്റെ ഒരു ഫ്രണ്ട്ണ്ടേ അവൾടെ കുടീ വീട് കൂടല് അവള് ഒരു അടു ത്ത മാസം ജൂലൈ പതിനെട്ടിന് മുമ്പ് കൈ തീർക്കണംന്ന് വിചാരിച്ചിരിക്കയാണ് അ അന്നേക്ക് കൂടണംന്ന്. അപ്പൊ അവള് പറയാ ആ അവ അവൾടെ അനിയത്തി പ്രഗ്നന്റാണ് അപ്പ അതി മുന്നേ ഏ ഇതാവണംന്ന്. അങ്ങനെ വിചാരിക്കിണ്ട്. അപ്പോ അടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി പെയിന്റിംഗ് കൊറേ കൊർച്ചുകൂടെ പണികൾണ്ട് ജിപ് സംവർക്കോ അങ്ങൻത്തൊക്കെ കഴിഞ്ഞിട്ടണ്ട് ഇൻറീരിയൽ വർക്കൊക്കെ. ക്ഷെ അവര് അങ്ങനെ അപ്പൊ ഇപ്പ പണി ക്കാർക്കെന്തോ സമരവാണേലോ ബംഗാളികളുടെ സമരോ. അങ്ങനെന്തൊക്കെയോ ഉണ്ട്ന്ന് പറയണ കേട്ടു. പണിക്കാരെ കിട്ടാനില്ലാന്ന് ആ അപ്പൊ അവ ടെൻഷൻ കാരണം, അവളുടെ ഹസ്ബൻഡ് രണ്ടു മാസത്തിനൊക്കെ വരുന്നതാണ് അപ്പം നമ്മള്
ആ ഉള്ള കാലം ഒരുമിച്ച് ഇപ്പ നിക്കാന്ന് വിചാരിച്ചിട്ട്
ആ അതെ പിന്നേന്നാല് പോ ലാസ്റ്റ് പോകാനാകുമ്പോക്കും കുടി അത് വീട് കൂടൽ കഴിച്ചാല് പോകുന്നത് വരേ തെരക്കായിരിക്ക്വല്ലോന്ന്. സമാധാനിക്കാൻ സമയം ഉണ്ടാവൂലല്ലോ. അ അപ്പൊ അവള് വരുമ്പത്തന്നെ കൂടാംന്ന് വിചാരിച്ചിട്ട് എല്ലോം ഉം പണിക്കാരൊക്കെ പണിയൊക്കെ തീർത്ത് പെട്ടെന്ന് ആ അ പിൻ ശ പ്പോ ഇങ്ങനെക്കെയാണെന്ന് കേട്ടു അതാ ഞാൻ ചോദിച്ചത് അപ്പോ നിന് എനിക്ക് അവളത് പറഞ്ഞപ്പോ എന ക്ക്‌ നിന്റെ വീടു പണിയാ ഓർമ്മ വന്നത് എന്താപ്പൊ ആ ആയിട്ട്ണ്ടാവും ന്നാള് പെ ന്നാളിന് മുന്നേ പറഞ്ഞിരുന്നല്ലോ.
അതെ അയിന് ശേഷം ഇപ്പളാ ചോദിക്കണത്.
ഉം പിന്നെ നിനക്ക് ഒഴിവുണ്ടായിരുന്നില്ല നീ വിളിക്കുമ്പോഴൊക്കെ നീ ബിസി ആയിരിക്കും.
ഞാനത്ര പ്രശ്നം ഇല്ലേ എനിക്കത്ര വല്ല്യ വിഷയോന്നുണ്ടായിരുന്നില്ല.
എന്നിട്ടന്നെ
ആ എന്നിട്ടത് എന്താ പ പറഞ്ഞു
അല്ല ഇതെന്താണ് എന്നിട്ട് ടൈലിപ്പന്തായി ടൈൽ എത്തിയോ?
ആ ടൈലെത്തി. ടൈലിപ്പോ ആ അതെ അതെ അതിപ്പോ നമ്മള് ആ വീണ്ടും അവര് സാമ്പിള് കാണിച്ചു തരാൻ വീട്ടക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു അപ്പോ നമ്മൾ പറഞ്ഞ അങ്ങനെ വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു കാരണം വെർ ഇപ്പ വീട്ടിൽ കൊണ്ടാനുട്ടുണ്ട് നമുക്ക് പറ്റൂ ഇല്ലേ ഒന്നും അറിയി അറിയില്ലല്ലോ പിന്നെ എല്ലാരും വ അറിയയും ചെയ്യും അതിന് അങ്ങനെല്ല ആയൽവക്ക എല്ലാവരും അത് നോക്കി നി ക്കുന്നവരായിരിക്കും പിന്നെ പല അഭിപ്രായങ്ങള ഉണ്ടാാവും അപ്പ അതിന് നിൽക്കേണ്ടല്ലോ കരുതി ഞങ്ങളിപ്പോൾ മക്കൾക്ക് ബാഗും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോയന്ന അവിടെ പോയി അപ്പൊ നമ്മളടുത ആദ്യ മന ഈ സാധനെ അവരുടെ അടുത്തില്ല പിന്നെ ഇ നല്ല ദേഷ്യം വന്ന്നി അതെ നല്ല ദേഷ്യം വന്ന്നി മുണ്ട മൂണ്ടാതെ നിന്നു അതായിർക്കും നല്ല തോന്നി എന്നിട്ട് പിന്നെ വേറെ കാ ഏകദേശം സെയിമ അതുപോലെക്കെ നല്ലതാണ് അപ്പൊ കൊഴപ്പമില്ല തൊന്ന് കണ്ടു അത് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു അപ്പൊ സാധ എത്തിയത് ഞാന് രണ്ടെണ്ണം പൊളിച്ചച്ച് നോക്കിയത് അത് രണ്ടും അതൂതന്നെയാണ്
ആ അതെല്ലേ
കാരണം ഇനരു ടെൻഷൻ ആണ് അവര അങ്ങനെ ഒരു പ്രാവശ്യം നമ്മള് ചതിച്ചതുകൊണ്ട് ഇനി അങ്ങനെ വരുോ വരുോ ഇല്ലാരു ടെൻഷൻ ഉണ്ടാവുമല്ലോ
ഉം അത്ണ്ടാവും പിന്നെ അതല്ലേ നമ്മള് ആഗ്രഹിച്ച എടുക്കുന്ന വീടല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഇത് നമുക്ക് എക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ
അതെ
ആഹ വീട് പിന്നെ ഇനിയിപ്പോ കുടിയിരിക്കാന് കുടി കുടിയിരിക്കൽ ഉണ്ടാക്കാണെങ്കിൽ ആയില്ലേഹ് വിചാരിക്കുന്ന ആ ടൈം ആവാനായില്ലേ
അത ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക വില്ലവൽ എന്ന് പറയല്ലോ അതായത് ഇപ്പോ ആസ് ജലൈ ഒരു പന്ത്രണ്ട് അങ്ങനെ അങ്ങനെയ തോന്ന അവൈലബി സ്റ്റർട്ട് ചെയ്യുന്നത് അല്ലെ
ആ അതെ ആ അറിയാം
അപ്പൊ ഞാൻ വിചാരിച്ച വിലവൽ ഒന്ന് രണ്ട് മൂന്ന് നേറി വന്നാല ഒരു പത്തിറെ ഉള്ളിലായിരുന്നു അപ്പൊ ഞങ്ങനക്കാനോട് പറയും ദിവസംല്ലോട്ടോ കഴിഞ്ഞഞ് ഇത്രയേ ഉള്ളൂന്ന് പറഞ്ഞു അൊ ഇക്കാരനോട് വിലവൽ മുപ്പത് വരെ സമയംുണ്ട് മുപ്പതിന ആക്കാംന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷായിട്ടോ
ആഹേ അതെല്ലേ അല്ല മുപ്പതിനുംമം ആ ആക്കാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു വന്നപ്പോേ എന്താ പറയാ പണി തീരുമോ അങ്ങനെയൊക്കെ ടെൻഷനും
ആ ഡാൻഷനൊക്കെ നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ലേനി മുപ്പതുമക്കെ കത്തിച്ചതാ ഇനിപ്പ അതിമന്ന് അപ്പുറത്ത് പോവന്ന് അറിയിയുല
മറ്റൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ അവളടത് എന്തായ അവലെ
സത്യം പറഞ്ഞ അവരായിട്ടൊന്നും ഇപ്പൊ വല്യ കോണ്ടടാക്ട് ഇല്ല
ഞാനും ഇല്ല അന്ന് അവര് ഓരോ വീഡിയോസൊക്കെ ഇടും സുഡിയോ ഓയിൽ പോയതൊക്കെ വീഡിയോസ് ഇടുമ്പോ അങ്ങനെ ജസ്റ്റ് നഷ്ടപ്പെടുന്നതല്ലത അതെ ഒന്നാമത് അവരൊക്കെ തിരക്കിലായിരിക്കും ആ ഞാൻ പിന്നെ വിചാരിച്ച അവരെക്കെ തിരക്കിലായിരിക്കും പിന്നെ എനിക്കിപ്പ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവരെക്കൊ ഒന്ന് വന്ന് കാണേണ്ടതോകല്ലേ
അതാണ് അവര് അവര്ആരും വന്ന് കാണണ്ടേ കാരണം അവര് അപ്പ നമ്മള് കൂടത അത്യാശം റിച്ചൺ നിങ്ങരണ്ട് പേരാണ് അവര് രണ്ടുപേരും അപ്പൊ അവര് വന്ന് കാണൽനിർബന്ധ വേറെ ആരും വന്നിട്ടില്ലലോ
ച്ച് റിച്ച്നസ് അല്ല നമ്മള് തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന്റെ പുറത്താണ്.
ആ അതെ ഇപ്പൊ അവര് തമ്മിലൊക്കെ ഈ നല്ല ബോണ്ട ആണല്ലോ അപ്പൊ അവര് വരണ്ട് തെനു ഞാൻ അന്റെ നിയോജിക്കുന്നു ഇയ് പറഞ്ഞതിനോട് ആ അതെ ഇനിപ്പോ അനക്ക്പ്പോ എട്ടാം മാസം ട്ടായോ അതോ ഏഴോ
ഏഴ്
ഏഴാണല്ലേ ഇനിപ്പോ എട്ടൊമ്പതൊക്കകുമ്പോ അവ വരാ തിരിക്കില്ലല്ലോ അവര് രണ്ടുപേരും
മംഅല്ല നമുക്ക് അങ്ങനെ താൽ നമുക്ക് അങ്ങനെ മം നമുക്ക് അങ്ങനെ വിഷ വിഷയൊന്നുല്ല കാരണം എന്താവച്ചാല് എന്താ പറയാ ഇപൻ ഉമ്മ ഉമ്മ ഇന്നലെ വിളിച്ചപ്പളേ പറയാരുന്നു ഇന്നലെ ആ ഫ്രണ്ടും വൈഫും വന്നിരുന്നു ഞാൻ പറഞ്ഞോ
ഇല്ല
ഇക്കാടെ ഫ്രണ്ടും വൈഫും വന്നിരുന്ന് അപ്പോ അവര് എന്നെ കാണാൻ വന്നിരുന്നതാ
ആ നിന്ന വയറ് കാണാൻ വേണ്ടിട്ട് അങ്ങനെ വന്നതാണോ
പക്ഷെ ഞാൻ വിചാരിച്ചെ അവര് ചായ കുടിക്കാൻ പോവാനാണെന്ന് വിചാരിച്ചിട്ട് ഞാന് ഡ്രസ്സൊക്കെ ചെയ് മാറ്റ് റ്റി നല്ല കുട്ടപ്പത്തിയായി അ പൊറത്തേക്ക് ഇരുന്ന് അവര് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ ഞാ ൻ വിചാരിച്ച് അവര് ജസ്റ്റ് നമ്മൾ വണ്ടീല് കേറുന്നുു നമ്മള് പോന്നു ചായ കുടി - ക്കുന്നു ആ ഒരു മൈൻ്റായിരുന്നു അപ്പ അവര് വന്നപ്പോ പിന്നെ ഞാൻ വേഗം വാതിലൊക്കെ തുറന്നു അവര് സാധനൊക്കെ വാങ്ങിക്കൊണ്ടാ വന്നത്
ആ ആ എന്തൊക്കെയാ കൊണ്ടുവന്നിരുന്നേ
അവ ര് ജാഗിരി ലഡു ആപ്പിള് ഓറഞ്ച് അല്ല ഓറഞ്ച് അല്ലട്ടോ ഒരു സാനോ ഒരു മാങ്ങ
ആ അപ്പൊ ഈ ഈ മധുരമുള്ള സാധനൊക്കെ നിനക്ക് ഇഷ്ടണ്ടോ
എനിക്ക് പൊതുവേ ഇഷ്ടാണ് പക്ഷെ എനിക്ക് എല്ലതും ഇഷ്ടാണ് കേട്ടോ
പക്ഷെ എന്തറിയോ ഇപ്പ അതൊന്നും കഴിക്കാൻ പാടില്ല. ഇപ് ലാസ്റ്റ് ടൈമാവാ. പിന്നെ മ മധുരം പൊതുവെ നല്ലതല്ല കഴി
ആ അല്ല അല്ല നല്ല കഴിക്കണം പിന്നെ എനിക്ക് ബ്ലഡ് അതിന്റെ കുറവുണ്ട് അപ്പൊ എന്നാ പിന്നെ കുറച്ച് കാരറ്റ് ആ പിന്നെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടോ അ നല്ലതൊക്കെ നോക്കുമ്പോ പിന്നെ ഞമ്മക്ക് ആവശ്യ ഒള്ളത് പറയല്ലേ നല്ലത്. അല്ല നിന്നോട് നീ എന്തായാലും വിളിച്ചു ചോയിക്കണു നിനക്ക് എന്താ വേണ്ടേന്നുള്ളത്.
ആ ഞാൻ ഞാൻ ഇൻഷാ അള്ളാ പ്രസവ ഒക്കെ കഴിഞ്ഞിട്ട് കാണാൻ വരണ്ട് കുട്ടികൊക്കെ കാണേണ്ടി വരുമല്ലോ അവര് എന്താ വേണ്ടെ എന്തന്ന് വെച്ചാൽ പറഞ്ഞോണ്ടോ അവര് രണ്ടു പേർ ഏതായാലും വരുവല്ലോ
പിശുക്കി ഏ പിന്നെ എന്താ പറയാ എന്ന പിന്നെ ഞങ്ങളു ചായ ഞാൻ പോയി ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവിടെ നല്ലൊരു ആംബിയൻസ ഉള്ള നല്ലൊരു ഫോട്ടോക്കൊക്കെ ഒരു അടിപൊളിയ ആായിട്ടുള്ളൊരു സ്ഥലമുണ്ട്
ക്കമാമ ച ബി കഴച്ച
ആ് അല്ല അതല്ല പിന്നെ അപ്പൊ അവിടെ ചെന്ന ഭയങ്കര ഭയങ്കര റഷ ഇട്ടോ കൂടുതൽ ആളുകളും വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ വരുന്നവരായി പോയതല്ല കാരണം എന്താ വെച്ചാല് നമുക്ക് ഒരു സമയമുണ്ട് ഇതിനൊന്നും പൈസ ഇട്ടൂില്ല കേട്ടോ മരിയക്ക് വ എന്താ പറയാ അപ്പൊ അങ്ങനെ ആയിട്ട് ഉ അവിടെ ചെന്നപ്പോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് സീറ്റ് കിട്ടാ തന്നെ അത്യാവശ്യ പാടുപട്ട് െ സീറ്റില്ല ഓരോ സീറ്റ് ഒരു നല്ല റഷ് ഉണ്ട് മഴ ഒക്ക ഉണ്ട് പക്ഷെ നല്ല നല്ല റഷ് ഉണ്ട് പിന്നെ ചില ഒരു ടേബിള്ർ ടേബിളിന്റെ ഒരു സമചതുരം എന്നിട്ട് നടുവൽ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു എന്നിട്ട് അതിൻ്റെ ഗ്ലാസിന്റെ രണ്ട് ഭാഗത്തും ആ നീണ്ട ഭാകണ്ടല്ലോ ദീർഘചതുരത്തിലാണ് അപ്പൊ സൈയഡ് രണ്ടും വല ഇട്ടിട്ട് ട്ട് ഒരു ഈ വീതി കുറഞ്ഞ സ്ഥലത്ത് രണ്ടു ഭാഗത്തും രണ്ട് സോഫ പോലെ ചെറിയൊരു ഇത് ഇട്ടിട്ട് അത് അത് വിരിക്കുമ്പോ അതി ഉള്ള കാലിട്ടിരിക്കണം ചെറിയ കുട്ടികൾ ഇരിക്കും പോലെ ആഹ അപ്പൊ നമുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധി നമുക്കൊന്ന് അയില് ഇരിക്കാൻ പറ്റൂല എനിക്കറിയില്ല അവരെ എങ്ങനെയണോ സെറ്റ് ചെയ്തത് കാണാൻ നല്ലംഗിയുണ്ട് ആ മിറർഒക്കെയുണ്ട്. ആ അമീബാഷേപ്പിലുള്ള മിറർഒക്കെയുണ്ട്.
ഉം ഉം
പക്ഷെ എന്താന്ന് വെച്ചാൽ എന്താ പറയുക എന്നിട്ട് പിന്നെ ഞങ്ങള ഒരു സീറ്റൊക്കെ കിട്ടി അത്യാവശ്യം ആളുകൾ ഞങ്ങൾ കുറച്ച് ആളുണ്ടല്ലോ ഇരിക്കാൻ അപ്പൊ ഓർഡർ ചെയ്തപ്പോം പറഞ്ഞു മുക്കാ മണിക്കൂർ ആവും. ട്ടോന്നാല് ഞങ്ങളെ പെട്ടെന്ന് അവീട്ന്ന് ആഹ് അപ്പൊ ഞങ്ങള് പറഞ്ഞു പെട്ടന്ന് നേണീറ്റു നേരെന്റെഓപ്പോസിറ്റ് വേറൊരു കടയുണ്ട് അവിടെയൊക്ക അങ്ങട് പോയി ആഹ്. എന്നിട്ട് അത്യാവശ്യം നല്ലോണ്ണം കഴിച്ചു കുനാഫ കഴിച്ചു ബ്രോസ് ച്ച് നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു. ട്ടോ പിന്നെ ലോഡട് ഫ്രൈസ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഇണ്ട് അവിട് പിന്നെ കോഫി
അത് ശരി ഇത് എവിടെ നമ്മുടെ ടൗണിലന്നെയാണോ ഈ കട വരുന്നേ
ആ നമ്മുടെ ടൗണിൽ നിന്ന് ഒരു കൊറച്ച് അങ്ങോട്ട് പോണം ഒരു പാടത്തിൻ്റെക്ക അടുത്തായിട്ട് ആ അവിടെ കൊറെ കടകളും ഇണ്ടായിരുന്നു ആ ആഹ്.
ആദ്യം ഉം ഉം മ് മനസിലായി ആ ഓക്കെ ശെരി